കേൾക്കുന്നില്ലേ ആ എ ന്തൊക്കേണ് വിശേഷം
എന്ത്‌ വിശേഷം വടെ നല്ല മഴയായിരുന്നു ന്ന് നല്ല മഴയായിട്ട് ഇപ്പ ഒന്ന് ജസ്റ്റ് തോർന്നതേ ഒ ള്ളു പതുക്കെല്ലാം തണുപ്പായി തുടങ്ങി
ഇവിടെയും മഴ തന്നെ രാ ഇന്ന് ആ ഇവിടെ രാത്രി തുടങ്ങിയതാ മയ
ആ മഴയായി തോന്ന്ന്നുല്ലേ
ഓഹ് മഴേണ് ഓ ഫു‌ടൊക്കെ കഴിച്ചു നിങ്ങൾ കഴി
ഉം ആഹ് കഴിച്ചു കഴിച്ചു ന്താ സ്പെഷ്യൽ
ന്ന് വെള്ളിയാഴ്ചായോണ്ട് ബിരിയാണി ഉണ്ട്ക്ക്
ആഹ് ആ ഓ
ഇങ്ങക്ക് എന്താ ഫുഡ് അല്ല അല്ല ഇന്നൊന്ന് ണ്ടാക്കി നോക്കിയതാ ഹാ
അങ്ങന ങ്ങനെ ചിക്കനാണോ
അല്ല ബീഫ്
ആ ആ എനിക്ക് ഇവിടെ ചോറ് മോര് കറി
ആഹ് അടിപൊളിയാണല്ലോ
ഹ് ഹ് ഹ
മോര് കറിഹിഹി ഹേ
മോര് കറി ഇഷ്ടാണ്
ഓ ഒരുപാട്ഷ്ടാ
ആഹ് എനിക്കു അതെ മോര് കറി ഇഷ്ട പ്രത്യേകിച്ച് കല്യാണ- നൊക്കെ നമ്മള്പോകൂലേ ഈ സദ്യന്റെക്കെ ഇപ്പണ്ടാവൂലേ മോര് കറി
ണ്ടാവും ണ്ടാവോ
ആ അതിനൊരു പ്രത്യേക ടേസ്റ്റ് പോലെ ഇരി എനിക്ക് തോന്നീട്ടുണ്ട്ട്ടോ പക്ഷെ എനിക്കാ ഭയങ്കര ഇഷ്ട
ഹ് ഹ എനിക് ഇഷ്ടാ മോര് കറി അയി ക്ക് ബീഫ് വരട്ടിയതും വേണം
ആഹ് രണ്ടും നല്ല ഹ് ഹ് എനിക്ക് ആ അതെഹ് അതുപോലെ അതില ചിക്കന് എനിക്കിഷ്ട ട്ടോ ചിക്കനും മോര് കറി രണ്ടുങ്ങനെ കൂട്ടി കുഴച്ച് ആഹഹ് ബീഫ് കയിക്കും
ഏ
ആ ബീഫ് കഴിക്കും ബീഫിനെകായും കൂടുതൽ ചിക്കനാണ്
ആഹ് ഇങ്ങള്ല്ലേ കൂമ്
ബീഫൊക്കെ ങ്ങനെ ഉ വരട്ടി യ തൊക്കെ ഇഷ്ടാണ് ആ ആഹ് അതെ ഏറ്റവും കൂടുതൽ ചിക്കനാ ഉപയോഗിക്കുന്നത് ആഹ് അതെ ബീഫ് വാങ്ങല് വല്ലപ്പോഴുവാ എടക്കെ മേടിക്കൂ ആ ചിക്കന് ഇടക്ക ഇടക്ക് മേടിക്കും
ഹാ ഹ് പിന്നെ ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞതല്ലെയ
ആ ആ
പള്ളിന്നൊക്കെ കിട്ടല്ല ഓ അടിമതി യായിതോനുന്നു
ആ കസിൻസ് ഒക്കെ വന്നോ
ഓ എല്ലാരും അന്നോ ഇല്ല എവിട്ക്ക് വീട്ടൊന്നല്ലേ വീട്ടു പോയി രണ്ടീസം നിന്നു അല്ലാതെ എവിട്ക്കും യാത്ര പോയിട്ടൊന്നുല്ല
അങ്ങോട്ട് വന്നായിരിക്കൂലേ എല്ലാരും
ആ അതെ അതെ
ഉം സ്പെഷ്യല് കൊറെേ ഉ ണ്ടായിരുന്നായിരിക്കോല്ലോ
ഏ അങ്ങനെയൊന്നുല്ല ഹ് ചിക്കൻ ബി - ബിരിയാണിയും ബീഫ് വരട്ടിയത് ചിക്കൻ പൊരിച്ചത് പിന്നെ പായസം
ആഹ് എന്താ സേമിയാ
ആ അതെ അതെ
ആഹ് സേമിയപ്പായസാ ഇഷ്
നിനിക്കോ നിനക്ക് അങ്ങനത്തൊന്നുംല്ലേ പായസം ഏത ഇഷ്ട
ആണല്ലേ ഹേ ഹേ എനിക്ക് അരി അരിപ്പായസം ഇഷ്ടമാണ് എന്നാലും പനീനക്കെ ഇഷ്ടം മറ്റേ സോമിയ പായസം മറ്റേ അടപ്രഥമൻ അങ്ങനെയൊക്കെല്ലേ ആ ഏതുണ്ടാക്കണമെന്ന് ചോദിച്ചാ അരി വേണോ സെമീയ വേണോന്ന് ചോദിച്ചാ സേമിയ മതി
ആ അങ്ങനെ പറയാ പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന പായസത്തിന് വേറെ ടേസ്റ്റ്ട്ടോ
ആണോ
നമ്മള് സദ്യയുണ്ടാക്കാറില്ലേ ഉം സദ്യയക്കൊ ഒരുപാട് ഇഷ്ടാണ്
സദ്യ ഇപ്പം ഇപ്പം കുറെേയൊക്കെ കല്യാണങ്ങൾക്ക് വീണ്ടും സദ്യയായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്
ആ അതന്നെ
ആ അദ്യമെക്കെ ഇങ്ങനെ ബിരിയാണി ആയിരുന്നു കൂടുതലും ഇടക്ക് ആ പണ്ടൊക്കെ ഇങ്ങനെ സദ്യയായിരുന്നു പിന്നെ വന്നപ്പോ ഒരിടയ്ക്ക് ബിരിയാണി അങ്ങനെ ടൈപ്പിലോട്ട് മാറി ഇപ്പൊ ആ ഇപ്പൊ വീണ്ടും സദ്യയിലോട്ടൊക്കെയെല്ലാരും പോയിട്ടുണ്ട് ആ ആ എന്തേലും ഒരു ഫങ്ങ്ഷനാന്ന് പറയുമ്പ സദ്യയാന്ന് പറയും
ഇപ്പൊ ഞങ്ങളെ പോലത്തെക്കൊക്കെ സദ്യ കൊണ്ടാണ് കൂടുതൽ താല്പര്യം ഞങ്ങള് പറഞ്ഞ ബിരിയാണി നെയ്ച്ചറും ഒക്കെ ഇടെ-
ആ അതന്നെ ആ അതെ ഇടക്കിടക്ക് ഫുൾ ടൈം ഇങ്ങനെ ഉണ്ടാവല്ലോ അല്ലേ അത് പക്ഷെ പിള്ളേർക്കണ്ടല്ലോ പിള്ളേർക്കൊന്നും സദ്യ ഇഷ്ടില്ല പിള്ളേര് ഏതെങ്കിലും ഫംഗ്ഷന് പോയിട്ട് സദ്യയ എന്ന് പറഞ്ഞാ സത്യ എനിക്ക് വേണ്ട എനിക്ക് ബിരിയാണി മതി
ആ അത് തന്നെയാണ് പിള്ളേർക്ക് ഇഷ്ടല്ല
ഇഷ്ടല്ലവർക്ക് ബിരിയാണി അത് തന്നെ അച്ച-
എന്തെങ്കും ചിക്കനോ ബീഫോ മീനോ അങ്ങനെ കിട്ടണം
അങ്ങനെയൊക്കെ വേണം പച്ചക്കറികളൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാ
ഓ ഒരുത്തൻ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്
എന്തൊരു ബുദ്ധിമുട്ടാ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവലേ ഇങ്ങനെ ഉം മുഖത്തൊക്കെ അങ്ങനെയൊക്കെ ഇട-
ആ ആഹ് ആ അത് വയറ്റമിന്റെ കുറവാണ്ട്
ആ അതെ എത്ര പറഞ്ഞാലും കേക്കൂല
എതെലും ഡോക്ടറെ കാണിച്ചാ ഡോക്ടറെ നമ്മള് ശീത്ത പറയാ ചെയ്യ നിങ്ങള് കൊടുക്കഞ്ഞിട്ടാണ് ഇവല് കൈ അതാണ് ഇവില കൈ ക്കണുണ്ടോ ഇല്ലനീപ്പോ നമ്മക്കല്ലേ അറിയുള്ളൂ നമ്മള് എത്ര പറഞ്ഞാലും ഓല് കഴി-
അവര് കഴിക്കില്ല കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ എങ്ങനെങ്കിലും തീട്ടാന്ന് വിചാരിക്കാം ഇപ്പൊ ഒരു അറിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ആ എല്ലാം ഇങ്ങനെ പെറുക്കി സൈഡിൽ സൈഡിലാക്കി
പിന്നെ സ്കൂളില് പോയാല്എല്ലാതും കഴിക്കും അവിടുന്ന് എന്ത് കിട്ടിയാലും കഴിക്കും പക്ഷെ ആ സാധനം നമ്മള് വീട്ടില് കൊടുത്ത്
കഴിക്കൂല്ല ആ ആ ചില സമയത്തൊക്കെ പറയുന്നതൊക്കെ അങ്ങനെ സ്കൂളിൽ ഇന്ന കറിക്ക് നല്ല ടേസ്റ്റാ ആ കറിക്ക് നല്ല ടേസ്റ്റ് ട്ടാനൊക്കെ ഇങ്ങനെ പറയുന്നകേക്കാ
ആതാണ് ഞാൻ പറയേ നിങ്ങൾ സ്കൂളന്ന് കഴിക്കണ ഇത് തന്നെയല്ലേ പറയു പിന്നെഓള് പറയും അവിടുത്തെ ചേച്ചി ഉണ്ടാക്കണ അത് നല്ല ടേസ്റ്റ് ടെസ്റ്റ് ആണ് അപ്പൊ എന്താ പിന്നെ പറയ പറയാ
ആ ഹൈ സ്കൂളൊന്നൊക്കെ പറയുമ്പോ അവര് വേഗാ അതുമിതും ഒക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കണത്. പക്ഷെ നമ്മൾ അതിലും നല്ല ടേസ്റ്റില ഉണ്ടാക്കികൊടു-
അതാ അയിനെ ക്ലാസ്സിലാകുമ്പോ ഒരുപാട് കുട്ടികൾ ഒ ഒരുമിച്ചിരുന്ന് കഴിക്കല്ലേ.
അതൊരു ടേസ് അതന്നെ അത് നമ്മളാണെങ്കിലും പണ്ട് അങ്ങനെയല്ലേ. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാരും കൂടെ കൂട്ടി കഴിക്കുമ്പോ ഒരു ടേസ്റ്റ്. റ്റാ അത് നമ്മള് കൂട്ടാത്ത കറികള് വരെ അവിടെ എത്തുമ്പോ നമ്മൾ കൂട്ടും.
നമ്മള് നമ്മളെ വീട്ടിൽ ആരും ഇല്ലായ്ന നമ്മക്ക് ഭക്ഷണം വെല്ലാതെ കഴിക്കാൻ കഴൂല്ലല്ലോ?
അ അതെ
പിന്നെ വീട്ടന്ന് ഓൽക്ക് കഴിക്കാൻ ഫോ ഫോണും വേണം
ഇപ്പോ അതല്ലേ ഫുഡ് കഴികങ്കി ഫോണ് ചെറിയ പിള്ളേരുടെക്കെ ഉള്ളിലോട്ട് എന്താ പോകുന്നെന്ന് പോലും അവർ അറിയുന്നില്ല. എന്താ ടേസ്റ്റേന്ന് ല്ല എന്ത
ടേസ്റ്റ് അറിയീണില്ല. ഒന്നും അറിയീണില്ല. ഓല്
ആ
എന്തോ കൊടുക്ക്ണ്, എന്തോ കഴിക്ക്ണ് പറഞ്ഞമാതിരിയാ.
അതെ അവർക്ക് ബീഫ ഒക്കെ ഇഷ്ടാണോ?
ആ ഇഷ്ടാണേ. പക്ഷെ വല്ലാതൊന്നും കഴിക്കൂല, ന്നാലും പച്ചക്കറിയെ കാട്ടിലൊക്കെ
ആ ആ ആ
ആയിക്കോട്ടെ
ആ ചിക്കനാണോ ബീഫാണോ ഇഷ്ട്ടം
ചിക്കന് ബീഫ് ചിക്കന് പൊരിച്ചാലേ ഓൽക്ക് ഇഷ്ടള്ളൂ അധികം, കറീത്തൊന്നും വല്ലാതെ കഴിക്കൂല.
ഇവിടെ എനിക്ക് രണ്ടു പേരാണ്. രണ്ടു പേർക്ക്, ഒരാൾക്ക് ചിക്കൻ വറുത്തത് മീ ൻ വറുത്തത് അങ്ങനെ. കറിയൊന്നും ചിക്കൻ കറി മീൻ കറിയൊക്കെ അങ്ങനെ പതുക്കെ അപൂർവമായിട്ടേ പോവുള്ളൂ. പക്ഷെ ചെറിയ ആൾക്ക് ഈ വറുത്തതൊന്നും ഇഷ്ടില്ല. എല്ലാം കറികള്
ആണ്ലെ ഇവിടെ അങ്ങനല്ല. പക്ഷെ കറീത്തത് വലിയ ഇഷ്ടല്ലാന്നോളു.
അതിപ്പോ നമ്മളാണെങ്കിലും കറിനേകാ കൂടുതല് ഹ്
അതാണ് പക്ഷെ വറുത്തത് അധികം കൊടുക്കാനും വെയ്യ
ആ അതാ കൊടുക്കാനും പറ്റില്ല. പക്ഷെ ഇഷ്ടം അതിനോടായിരികോലോ
ആ പിന്നെ പുറത്തത്തെ ഭക്ഷണാണ് ഓർക്ക് കൂടുതൽ ഇഷ്ടം. അതും സ്ഥിരം കഴിക്ക കൊടുക്കാൻ വയ്യല്ലോ?
അതെ കെ എഫ് സി, ബർഗർ, പിസന്നൊക്കെ പറഞ്ഞ ഭയങ്കര ടേസ്റ്റും ഇഷ്ടവാ.
പീസ ഒക്കെ ണ്ടാക്കുവോ വീട്ടിലുണ്ടാക്കുവോ
ഇല്ലട്ടോ അത്ണ്ടാക്കിട്ടില്ല
ആ ആ
നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യാ. എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എന്തെങ്കിലും ജോലി എന്തെങ്കിണ്ടോ ആ
ഇന്ന് വീട്ടി തന്നെ
ആഹ് വീട്ട് തന്നെ
വൈന്നേരം എന്താ സ്പെഷ്യല്
എന്താ തീരുമാനം ആയിട്ടില്ല
എത്ര മണിയാവുമ്പോ എത്തും കുട്ടികള്
നാലരാബത്തേനേത്തും
ആഹ് ആഹ്
ഇങ്ങളെ കുട്ട്യാളൊ?
ആഹ് അവര് ഒരാള് നേരത്തെ എത്തും. ഒരു മൂന്നരക്കെ ആവാൻ ആവുമ്പളേക്ക് എത്തും. ചെറുതാ അഗൻവാടില്ലാ അംഗൻവാടില്ലാ.
ആ അങ്കൽവാടി
ആഹ് പിന്നെ മൂത്തെ ആള് ആഹ് ഇവിടെ അടുത്താ
ആഹ ആ
മൂത്ത ആള് ഒര് നാലരക്കാവും.
ആണ്ല്ലേ ആഹ് എങ്ങനെ നടക്ക് അവിടെ അടുത്തന്നെ സ്കൂള്?
ആഹ് സ്കൂള് അധികം ദൂരൊന്നുല്ല. പഷേ നമ്മള് ഇത്രയും ദിവസം ഓട്ട ഓട്ടോക്കെ വിട്ടോണ്ടിരുന്നേ വട്ന്ന് ഓട്ടോ രണ്ട് കൊറെ പിള്ളേരൊക്കെ ഒരുമിച്ച് ഓട്ടോക്ക് വിട്ടോണ്ടിരുന്നേ. പഷ് ഞാ വിചാര്ച്ചു ഇപ്പൊ കൊർച്ചു വല്യതായതോണ്ട് നടന്നു പോട്ടെ ഇത്പ്പോ കൊർച്ച് ദൂരല്ലേ ഉള്ളൂ. കുറച്ച് ചൂരട്ട്നടക്കട്ടെന്ന് വിചാരിച്ച്
അല്ല അവിടെ അടുത്ത്ന്ന് കുട്ട്യളൊക്കെണ്ടോ
നടക്കാനൊക്കെ ഇഷ്ടം പോലെ കുട്ട്യാളുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാച്ചു കൊർച്ച് ആ ഒരു എക്സ്പീരിയൻസും കൂടെ ആവട്ടെ നടന്ന് പോവുന്ന അറിയ ട്ടേന്ന് വിചാര്ച്ചു.
ആഹ് അതന്നെ.
ഈ വണ്ടിയിലൊക്കെ ഫുൾ ടൈം വണ്ടിയിലൊക്കെ പോയിട്ട് പോയിട്ടേ ആന്നെ കൊർ ച്ചു ദൂരം പോലും ഇവർക്ക് നടക്കാൻ പറ്റില്ല.
ആഹ്.
ത്തൂന്ന് പറയും ഇങ്ങനെ എല്ലാത്തില് വണ്ടില് ഇങ്ങനെ പോയി പോയി പോയി
ആഹ് ശരി ന്നാ ശരിട്ടോ
ആ ഓക്കേ
ഓക്കെ